ഓ ആഹ് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് ഓ സുഖം സുഖം ഉം
പിന്നെന്താ മഴ ന്ന് മഴ ഉണ്ടായിരുന്നോ
മഴ ഇന്ന് വല്യ കുഴപ്പ ഇപ്പം തോർന്ന് നിക്കുവാ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ശരി
ഉം അവിടെയോ
ആഹ് ഇവിടെയും ഇപ്പൊ നല്ല വെളിച്ചണ്ട് ഇതുവരെയെക്കെ രാവിലെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചീഞ്ഞ മഴനീ ഉം ഉം ഇപ്പം ഉം ച്ച കഴിഞ്ഞാരെ നല്ല തെളിച്ചണ്ട്
ആഹ് ഇവടിം അങ്ങനെന്നെ
ആഹ്
എന്നും മഴയായാലും പാട
ആഹ് അതെ അതെ അതെ ഉം
തുണിയൊക്കെ കഴികിടാനാണേലും ഒന്നുണങ്ങത്തൂല്ല
ആഹ് അത് ശെരിയാ പിന്നെ മക്കളെ യൂണിഫോമും കാര്യങ്ങളും ഉം ഉം അതെ അതെ വെയ് വെയില് കാണുമ്പൊരു സന്തോഷം
വെയിൽ കാണുമ്പോ ഒരു സന്തോഷ അല്ലേലും എവടേലും യാത്ര പോകാനാണെകിലും വെയിലാണ്
ആഹ് അതെ അതെ ഉം
ഭയങ്കര പാടല്ലേ ചെളിയും ഉം വെയിലും പിന്നെ എപ്പഴും വെയിലായിരുന്നാലും കൊഴപ്പാണ് പിന്നെ എടയ്ക്കെടയ്ക്ക് എന്തും ഓവറായ കൊഴപ്പാണല്ലോ
ആഹ് അതെ ക്ഷെ വെയില് അറിക്കുമ്പോ നല്ല ചൂടാണ് വെയിലിന് നല്ല ചൂടാണ്
അതെ അത് എപ്പഴും ഇപ്പ മഴേടെ എടക്ക്‌ വെയിലാണേലും അതിന്
ആഹ് അതെ അതെ അതെ ഉം ഡ്രസ്സുകളൊക്കെ നല്ല ചൂട് ട്ട് വെയിലൊണ്ട്ട്ട് ഒണങ്ങുമ്പളെ ഞമ്മക്കൊര് പെർഫെക്ട്
അതെ അതെ നമക്കതാ അതാണൊരു തൃപ്തി ഇതാണെങ്കി എത്ര ന എത്ര ദിവസം ങൊണ്ടാ ഒണങ്ങുന്നത് ഒണങ്ങിട്ട്ടാലും ഒരു തണുപ്പും
അതെ അതെ ഉം ശെരിയാ
ഉം
ഉം ഉം പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ചായക്കെണ്ടാക്കാനായിലെ
ഇല്ല ഞാനില്ല ഞങ്ങളിവടെ താമസിച്ച ഫുഡൊക്കെ കഴിക്ക്‌ന്നെ
യേണോ
ആഹ് ഇപ്പൊ കൊർച്ച് മുമ്പേ കഴിച്ചതെള്ളു
ഉം എന്താ വെയ് വെയ്കുന്നെ
ഏ ഇങ്ങനെ എനിക്കാണെങ്കി ഇപ്പൊ ക്ലാസ്സില്ല ക്ലാസ് കഴിഞ്ഞു
ഉ ഉ ഉ ഉ ആഹ് ശെരി ഉ ഉ ഉ അതെയതെ
അപ്പ പിന്നെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നോരോന്ന് താവും
ആഹ് അതെ
ഉം
മക്കളൊക്കെ സ്കൂള് പോയതാ
ഇല്ല ഞാനിപ്പം ക്ലാസ് കഴിഞ്ഞ് പട്ത്തം കഴിഞ് നി
ആഹ് അത് ശെരി ഓക്കെ ഓക്കെ സോറി സോറി അതെ ഉം ഉം ആഹ് അതെ അതെ പിന്ന ഉം ഞ്ഞി എന്താ വീട്ടില് ഉം ആഹ് അതെ അതെ അതെ ഇപ്പൊക്കെ ഒര് എന്താ ജോലിയോ എന്തെങ്കിലൊക്കായിട്ടല്ലെ പ്പൊ കല്യാണൊക്കെ അതാണ് നല്ലത് ഉം ഉം അതന്നെ ഉം ഉം അതന്നെ അഹ് സ്വന്തം കാലില് നിൽക്കാനായിട്ടൊക്കെ മതി കല്യാണങ്ങളൊക്കെ
അതെ വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് പിന്നെ ഞാനും ഹസ്ബന്റും മക്കളും. ഉം മക്കള് സ്കൂള് പോയതാണ് ഉം ഉം പിന്നെ പിന്നെ ഇന്നട്ട് ഇപ്പം ക്ലാസ് ഇല്ലലെ?
ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞിട്ട് ഒരു മാസം ആവുന്നതേ ഒള്ളൂ
ശരി ആഹ് ആഹ് ആഹ് ഏത് കൊഴ്സാ കഴിഞ്ഞെ
ഞാൻ എഞ്ചിനിയറിംഗ്.
എഞ്ചിനീയറിങ്ങ്ലേ ഉം ഉം ഇപ്പോ എവ്ടെ
ആഹ് ആഹ് അതെ അതെ ഇഞ് ഇപ്പം എക്സ്പീരിയൻസിന് കേറണ്ടേ?
ആഹ് കേറണം അത് ഇനി കൊടുക്കണം ഉം കൊടുത്തോണ്ടിരിക്കപ്പം റിസൾട്ടൊക്കെ വന്ന്
അത്ശരി എവിടെ ഏത് കൊളേജിലെയിനി
ആഹ് കോളേജ് ഞങ്ങളിവിടെ അട്ത്ത് ഇവടെ
കൊൽ ആഹ് അത്ശെരി ഉം വീട്ടിലാരെക്കെള്ളെ?
വീട്ടില് ഞാൻ ഉമ്മ വാപ്പ ഇവരൊ അത് ഉം
ചെറിയ ആളാ വീട്ട്ത്തെ ഉം ഉം ശരി
ഉം
പിന്നെ ഉം പിന്നെപ്പന്താ ഇപ്പം മഴ ആയതോണ്ട് എങ്ങട്ടും പൊറതൊന്നും എറങ്ങാ പോവാൻ വയ്യാല്ലേ ഉം അതെന്നെ ഫ്രണ്ട്സളെ കൂടൊക്കെ പൊവേണ്ടോ
അതെ ഫ്രണ്ട്സിന്റുടെ ആ ഇപ്പൊ പൊറത്തെറങ്ങാന് ഇൻക്ക് മടിയാ മഴയായ ഭയങ്കര മടിയാണ് മഴയായ പിന്നെ ഒറക്കം അങ്ങനൊള്ളൊരു
ഉം അതെ അതെ അതെ ശരി
ഇത്തിരി മഴയൊക്കെകഴിഞ് ഇത്തിരി വെയിലൊക്കെ കിട്ടുമെങ്കി ഒന്ന് പൊറത്തെറങ്ങണം ഒക്കെ തോന്നി യാത്രയൊക്കെ പോകാനാണെിലും അതല്ലേ നല്ലത്.
ആഹ് അതന്നെ
ഉം
നമ്മള് എൻജോയ് ചെയ്യണെങ്കി നല്ലൊര് ഇതന്നെ വാണം അന്തരീക്ഷം തന്നെ വാണം
അതെ ഞങ്ങളൊരെ ടത്ത് പോയിട്ട് ഒരു പ്രോഗ്രാം തന്നെ മഴയില്ലാതെ ആളില്ലാതെ കാരണം എന്നിട്ട് പിന്നെ ഞങ്ങള് പോയ പോലെ തിരിച്ച് വരേണ്ടിവന്നു അന്ന്
ആണോ അത് ശരി പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷയേ പോകുമ്പോ പിന്നെ അത് ഇല്ലാതാകുമ്പോ ഭയങ്കര സ
അതെ അത് ഭയങ്കര അത് ഞങ്ങള് കാണണം എന്ന് പറഞ്ഞു പോയതായിരുന്നു പക്ഷെ അതെന്തോ ആളു ഇല്ലായിരുന്നു അതൊക്കെ വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് അത്ശരി
പിന്നെ മഴയും വേണം വെയിലും വേണം
ഉം ഉം ഉം ഉം
എന്തുവാ എന്തും ഓവറവാതിരുന്നാ നന്ന്
ഉം അതെയതെയതെ ഉം വേറെന്താ സുഖം അങ്ങനെ പോണ് പ്പ ഉം കുട്ടിയാളൊക്കെ സ്കൂളിട്ട് വരാനായി അപ്പൊ ചായൊക്കെ ഇണ്ടാക്കി വെച്ച് ഇങ്ങനെ ഇര് രിക്കാണ് ഉം ഉം പിന്നെ വീട്ടില് പണിയൊക്കെ പിന്നെ ഇമ്മയൊക്കെ ഇടുക്കാ മതിയാവുംല്ലേ അമ്മള് അടുക്കളേ പോയണ്ടോ
അല്ലേ ഞാൻ സഹായിക്കാറൊക്കെണ്ട്
ഏഹ് അയ്ശരി
എനിക്കിങ്ങനെ ഒരുപാട് ജോലി ചെയ്യുന്നതാണുമ്പോ എനിക്ക് വെഷമം വെരും ഞാൻ അപ്പ പോയി സഹായിക്കാറുണ്ട് ഏഹ് എനിക്ക് എന്തോ എപ്പൊഴും രാവിലെ തൊട്ട് കെടന്ന് നമ്മളെന്നാ ഒന്നിനുട്ട് വിളിക്കു ല്ല അത്രയും കെടന്ന് ചെയ്യുമ്പോ നമുക്കത് കാണുമ്പോ ഒരു വെഷമല്ലേ
ആയ്ശെരി ഉം
അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും സ്പെഷ്ലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനാ പോയി സഹായിക്കുന്നേ അപ്പൊ പിന്നെ ഇമ്മാക്കൊരു സന്തോഷം ഉം പണിയും പെട്ടെന്ന് നടക്കും
ആ അതെ കുക്കിംങ് താല്പര്യംണ്ടോ കുക്കിങ്ങിന് താല്പര്യംണ്ടോ?
താല്പര്യണ്ടോന്ന് വെച്ചാ എനിക്കിങ്ങനെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒണ്ടാക്കാൻ ഇഷ്ട്ടാ അല്ലാതെ എന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടാക്ക സ്പെഷ്യൽ ആയിട്ടുള്ളൊക്കെ ഉണ്ടാക്കി അത് ആഹ് കൊള്ളാം എന്നൊക്കെ പറയുമ്പോ അതൊരു സന്തോഷല്ലേ ആ അങ്ങനോക്കെ ഇഷ്ട ആഹ് ആഹ് ഇപ്പൊ പിന്നെ അതെ ഇപ്പൊ പിന്നെ യൂട്യൂബിലൊന്നും ഇല്ലാത്തൊന്നും ഇല്ലല്ലോ
ആഹ് അതെ അതെ അതെ ഉം ഉം
മറ്റുള്ള ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളുവൊക്കെ ഇപ്പൊ ഒരുപാടുണ്ടെല്ലോ
ഉം അതെ അതെ അപ്പൊ സാധാ ഉം ഉം സാധനങ്ങളൊക്കെ വാങ്ങീട്ട് ഇങ്ങനെ വേം ഇണ്ടാക്കാ നോക്കും ലേ ഇള്ള സാധനങ്ങളൊക്കെ വെച്ചിണ്ടാക്കലാണോ അല്ലെങ്കില് ഉം ഉം
വാങ്ങാനായിട്ട് ഒന്നുല്ല ഇപ്പൊ അത്യാവി വാങ്ങാനൊക്കെ കൊറച്ച് കൊറച്ച് സാധനങ്ങൾ ഒള്ളെങ്കി വാങ്ങാനൊക്കെ അല്ലെ പിന്നെ നമ്മൾ ഓരോന്നൊക്കെ കാണുമ്പോ തന്നെ ഓരോന്നില്ലാത്തതൊക്കെ ഓരോന്നിന്റെ പേര് കേക്കുമ്പതന്നെ നമ്മള് വേണ്ടാന്ന് വെക്കും.
അയ് ശരി ഉം ആഹ് അതെ അതെ ഉം ആഹ് കെട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പൊ അതന്നെ പരീക്ഷണത്തിന് അങ്ങട് പോവൂലല്ലേ ആഹ് ഉം അയന്നെ
ഞാൻ ജോലി ചെയ്യാതെ മടിച്ചിരുന്നാ അവിടെങ്ങ് ഇരിക്കും ചെയ്യാൻ തൊട ങ്ങിയാ ഞാൻ എല്ലാം ചെയ്യോം ചെയ്യും പക്ഷെ അത് ചെയ്യാൻ തോന്നണം അതങ്ങനെ ഇങ്ങനെയൊന്നും തോന്നി
ആ ആഹ് അതന്നെ അയിനൊരു മൂടാലേ ഉം ഉം അത് ശെരി ഉം ഇന്നെന്തേനി ഫുഡ് ഉച്ചക്ക് ഫുഡ്
ഫുഡ് സാധാ ചോറും നല്ല ചമ്മന്തിയും, മുട്ട പൊരി ച്ചതും, പപ്പടം, അച്ചാറ് എനിക്ക് അങ്ങനെയുള്ളത് അങ്ങനുള്ളത് ഭയങ്കര ഇഷ്ട്ടാണ്
അത് മതിയല്ലോ അടിപൊളി ആഹ് അന്നെ ചമ്മ ഉം ചമ്മന്ദീല് മാങ്ങ ഇണ്ടായ്‌ന്യോ
ഞങ്ങള് മാങ്ങ അങ്ങനെ ഇടാറില്ല പുളി ഇടാറുണ്ട് ഉം മാങ്ങ ഉള്ളപ്പോഴക്കെ ഇടാ ഇപ്പ അല്ല
ല് തേ അ മറ്റേ പുളിയോ വാളപുളിയോ
അല്ല അല്ല മറ്റേത്
ഏത് പുളി
മറ്റേ അയിന്റെ പേരൊന്നും
ഉം ആ ഒരു ന്താ ഓർ ക്കാപുളി ഒക്ക പറിണ പുളിയാ ആ മറ്റേ പച്ച കളറ്ള്ള പുളിയാ അങ്ങൻത്തെ പുളി
ഉം നമ്മള് എവടെയക്ക പിടിക്കുന്ന ഒരു സൈസ് പുളി ഇല്ലേ
ഇങ്ങള് ആ മറ്റേ പുളിഷ് മറ്റേ പുളിഞ്ചി ഇണ്ടാക്ക്ണ പുളി അല്ലല്ലോ ഒരു
പുളിഞ്ചിയൊ
മ്മളെ നമ്മെളെ നാട്ടില് ഇങ്ങനെ പറയും പുളിശേരി പുളിഞ്ചി ന്നൊക്കെ പറയും സദ്യെലൊക്കെ ഇണ്ടാവേല്ലെ
ഉ
പു അറീല ലെ ഇങ്ങളെ നാട്ടില് ഓരോന്നെര്ക്കും പറയല് നൽ ല്ലെ ഒരു കറപ്പ് കളറില്ലേ ഒരു പുളിഞ്ചി പുളിശ്ശേരിന്നൊക്ക പറയും.
ഇത് ഇതും കറത്ത കളറാ
ആ കർത്ത കളറ് അയ് ശരി ന്നാ അതന്നെ ആയിരിക്കും
ഉം അങ്ങനെ അത് ഇണ്ടാക്കി പിന്നെ ഇപ്പം പിന്നെ ഫുള്ള് പഴുത്ത മാങ്ങയല്ലോ പച്ച കിട്ടാറില്ല.
ഉം ചാ വീട്ട്ല് മാങ്ങണ്ടോ
വീട്ടില് ഒണ്ട് ഞങ്ങളത് പഴുപ്പിക്കാനാ വെച്ചത് പുതിയ ഞങ്ങള്. താമസായിട്ട് ഇപ്പ ആ നട്ടതിന്ന് ആദ്യായിട്ട വിര്ച്ചെന്ന് .
ഉം ശരി ഉം ഉം
ഉം ഇപ്പ ആദ്യന്നെ പഴുപ്പിച്ച വെച്ചത്
ആ ആഹ്
നല്ല മാങ്ങെയ്‌ര്ന്നു
ഉം ഉം ചെറിയ മരാ
ആ ചെറിയ മരാ അത് നമ്മള് ഈ ഫാമീന്ന് വാങ്ന്നൊണ്ട് മൂന്ന് വ ഷാവുമ്പത്തേനും പിടിക്ക്യും ഉം അവടെ മാങ്ങക്കെ ഉണ്ടോ
ആ അവടെ മാങ്ങ ഇണ്ട് മാങ്ങ ഇണ്ട്. ഉം ഇത് വരെ മാങ്ങ ഇണ്ടായിനി ഇപ്പം മാ കഴിഞ്ഞി നല്ല ടേസ്റ്റാണ് അതന്നെ നമ്മള ഈ കുരുമോളകക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും അല്ലാതിം കഴിക്കും.
കുരുമൊളകിട്ടിട്ട്
കുരുമുളക് ഇത് മാങ്ങ കട്ട് ചെയ്ത്ട്ട് കുരുമുളകും ഉപ്പു ഇട്ട്ട്ട് മിക്സ് ആക്കി കഴിക്കും.
ഓ ഞങ്ങള് ഞ ഞങ്ങള് കുരുമുളകല്ല യൂസയ്യ ഞങ്ങളാണെങ്കി അല്ലാത്ത മുളക് പൊടി ഇല്ലേ. ആഹ് അതും ഉപ്പും കൂടി ഇട്ട്ട്ട് കഴിക്കും
കുലേ അത് ശരി ആ ഇല്ല ലെ ആ അത് അങ്ങ അത് അങ്ങനെ ചെയ്തൊക്കണ്ടി. കുരുമുളകും പൊടി ഉപ്പു ഇട്ട്ട്ട് നല്ല ടേസ്റ്റാ ഉം ഉം
ഇഞ് ട്രൈ ചെയ്തൊക്കാം ഉം. ഇവടെ ഇരിപ്പുണ്ട് ഇവടത്തെ മാങ്ങോക്ക കഴിഞ്ഞു.
ആഹ്
ഒരണ്ണം കൂടിയേ ഒള്ളൂ
അയ് ശരി ഉം പിന്നെ വേറെ സൈസ് മാങ്ങണ്ട്. ചെറിയ മാങ്ങ വലിയ മാമലൊക്കെ ഉണ്ടായ മാങ്ങയില്ലേ പണ്ട്. പഞ്ചാരാങ്ങന്നൊക്കെ പറയും അയ്നു നല്ല മധുരമുളള മാങ്ങ ചെറുത് ഉം ആ ആ് ആ ആ് മാങ്ങ അറിയില്ലല്ലേ ആ മതിലെ കോമായൊക്കെ. ട്ട്ണ് കോമാങ്ങാ
കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോ അങ്ങനെ. പണ്ടത്തെ പോലെ അങ്ങനെ അത്ര ഒരു വെറൈറ്റി. ഇന്ന് സാധനങ്ങളൊന്നും
കിട്ടാ അതെ അതെ ഉം നാടൻ മാങ്ങ കിട്ടാൻ പ്രയാസവാ ആല്ലേ ആഹ് നാടൻമാങ്ങ. ഇപ്പം ഈ മാവുകളൊക്കെ ഇങ്ങനെ വല്ലും മുറിച്ച ഒഴിവാക്കിയന്നല്ല അപ്പം പിന്നെ പഴയ ആ നാടൻ മാങ്ങാ കിട്ടാൻ പ്രയാസവാണ്. ശരി ഉം ആഹ് അത് അതെ അതെ അതെ ഉം ആ മാങ്ങ അ ശ്യേ അങ്ങനെ ശർക്കര ഇട്ട് പൊയിങ്ങി നല്ല ടേസ്റ്റ് ചെറിയ മാങ്ങ ഉം ഉം
യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഓരോന്ന് കാണും പക്ഷെ നമുക്കിപ്പോ ഒരു സംശയവാ കൊള്ളാവോ കൊള്ള.
ആ അതെ അതെ അതെ ഹ് ഹ് അത് നമ്മൾ തേനെല്ലിക്ക കഴിക്കൂല്ലേ അതേ മാതിരി
ആഹ് ഞാൻ തേനെല്ലിക്ക കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കണന്നുണ്ട്. ഉം അത് നല്ല ഗുണമുള്ള സാധനമാണ്
ആഹ് ആഹ്‌ ഉം ഉം എന്നാ ശരിട്ടോ ഓക്കെ എന്നാല് ഉം ഉം